ഹലോ ന്താ വർത്താനോം
നല്ലത് സുഖം എന്താണ് ഇങ്ങളെ വർത്താനം
സുഖാണ് റാത്തായിട്ട് പോണു കഴിച്ചു ഫുഡ് കഴിച്ചു ബീഫ് ബീഫ് വരട്ടിയത് മോരും കറി
എന്താ നോമ്പ് തൊറക്കാനെന്താ?
ഒറ്റക്ക് നിങ്ങൾ നോമ്പ് നോറ്റീട്ടുണ്ടേ
നോറ്റു
ഓ എന്താ ങ്ങള് നോമ്പ് നോൽക്കുമ്പൊ എന്താണ്ടാക്ക്ണേ
വിടെ പൊറാട്ട പത്തിരി അങ്ങനെ
ഓ എന്താ കറി എന്താണ്? എന്താ കറി എന്താ കറി എന്താ?
ചിക്കങ്കറി
ഓഹ് ചിക്കനാണോ ബീഫാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം?
ചിക്കൻ
ഓഹ് വീട്ടിലാരെക്കെ ഇണ്ട്?
വിച്ചോ
ഏ
വീട്ടില് അഞ്ച് മുത്തച്ചികള്ണ്ട് ഇമ്മണ്ട് അൻ മൂന്നണിയമ്മാര്
ആഹ് പിന്നെ?
ഏ പ മ
ഉപ്പക്കെന്താ ജോലി?
പ്പാക്കൊ?
ആഹ്
ഗൾഫില് അവിടെ വീട്ടിലാരെക്കെണ്ട്?
ഇവടെ അനിയന് ഉമ്മ തന്നെ ഉള്ളു ഉമ്മ് ഐഫ് ഹൗസ് വൈഫാണ് നിങ്ങള് മേ അനിയന് കൊറിയറിന്റെ വർക്ക് ചെയ്യുന്നു ഡിഗ്രിക്ക് പഠിക്കുന്നു നിങ്ങളെന്താ ചെയ്യണ് പഠിക്കുന്നുണ്ടോ?
ഞാനീ ഗ്രാഫിക് ഡിസൈനിങ്ങ് പഠിച്ച് കഴിഞ്ഞിക്ക്ണ് ജോലി നോക്കണം ഇഞ്ഞി
ഓഹ് ഇങ്ങളെത്ര വരെ പഠിച്ചത്?
പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞാണ്ട് ഗ്രാഫിക്ക്ഡിസൈനിങ്
ഓ മേരേജ് കഴിഞ്ഞ വ്യക്തിയാണോ?
ആഹ്
ഓഹ് കുട്ട്യേൾ കുട്ട്യേളായിട്ട് ണ്ടോ?
ഇല്ല ആയിട്ടില്ല ഇങ്ങൾത് കഴിഞ്ഞോ?
ഇല്ല മേരേജ് കഴിഞ്ഞിട്ടില്ല അടുത്ത മാസം ആറാം തീയാണ് പെരുന്നാക്ക് ഡ്രെസ്സെക്കെടുത്തോ?
എടുത്തു
ഉം എന്താ എടുത്തത്?
ഞാ അടിക്കാൻ കൊടുത്ത്ക്ക എനിക്ക് എളാപ്പാന്റെ കുട്ടീന്റെ കല്യാണ് ണ്ട് അപ്പൊ അയിന് വാണ്ടി ഇടുത്തതാ
ഓഹ് അപ്പൊ പെരുന്നാക്ക് ഡ്രസ്സ് ഇട്ത്തിട്ടില്ലേ.?
പെരുന്നാക്ക് കയിഞ്ഞ പെരുന്നാക്കത്തെ ഒക്കെ ഇടാന്ന് കരുതി.
ഓഹ് അങ്ങനെനേ
ആഹ്
ഉം വീട്ടില് കെട്ടിച്ച മേരേജ് കഴിച്ച വീട്ടിൽ ആരൊക്കെണ്ട്?
കഴിച്ച വീട്ടില് അഞ്ച് മൂത്തച്ചികള് ഇണ്ട്. ചെറിയ മകനാണിത്.
ഓഹ് അങ്ങനെയൊക്കെയാല്ലേ. ഉമ്മേം വാ
ആഹ് ആഹ് ഉണ്ട്.
ഉമ്മക്ക് ഉപ്പാക്കൊക്കെ വയസായിട്ടെ എങ്ങനെയാണ് പ്രായ ആയാൽ
പ്രാ ആഹ് കൊറച്ചൊക്കെ പ്രായം ആയേക്കണ്.
മ് അങ്ങനെയൊക്കെയാല്ലെ.
ഇങ്ങളത് ഇങ്ങളുടെ എവിടുക്കാ ഞ്ഞെ കല്യാണം കഴിക്കണേ സ്ഥലം?
കൊ കൊല്ലത്ത്ക്കാണ്. നമ്മള് മലപ്പുറം ജില്ലയാണ്. കൊല്ലത്തേക്കാണ്. മ്യാരേജ് കഴിക്കണ വീട് കൊല്ലത്തേക്ക്. അവടെ ഉമ്മ ഇണ്ട്, ഉമ്മ ഇണ്ട്, ഉപ്പ ഇണ്ട്, അനിയൻ ഇണ്ട് ഇനി അയാൾക്ക് ഒരു പെങ്ങളുണ്ട്.
ഉം
അങ്ങനെയൊക്കെയാണ് ഇളച്ചി മൂത്തേച്ചി ഓരോന്നൊള്ളൂ. ഉമ്മ, ഉപ്പ അനിയന് ഒ ക്കെണ്ട്. അനിയൻ അവിടുത്തെ അനിയന് വിദേശത്തേക്ക് പോവാണ്. മ് മുപ്പതാംതി.
ഈ മാസം.
ഈ മാസം മുപ്പതാം തീയതി പോവാ. പക്ഷെ എന്റെ മാരേജിന് കൂടാൻ കഴിയൂലാന്നുള്ളൊരു വിഷമോണ്ട് എനിക്ക്.
സാരമില്ല.
ഉം അങ്ങനെയൊക്കെയാ പറഞ്ഞത്. അവിടുത്തെ ഉമ്മേം ഉപ്പൊയൊക്കെ ഇന്നലെ വിളിച്ചീനു.
ഉം
ഓലു പറഞ്ഞു ഓരോ കാര്യങ്ങൾ. അവിടുത്തെ ഉപ്പക്ക് ജോലി കി ട്ടി മദ്രസയില് അവടെ അടുത്ത് തന്നെയെന്നൊക്കെ പറഞ്ഞു.
ആഹ് നിക്കാഹ് അന്നായിരിക്കൂലേ.
നിക്കാഹും ആറാംതി തന്നെ.
ഇവിടുന്ന് അങ്ങട്ട് പോവോ? പുതുക്കം പോവോ?
പോകണം എന്നൊക്കെ ഉണ്ട്. ചിലവൾക്കൊക്കെ പോണംന്നുണ്ട്. ഞങ്ങൾക്ക് പിന്നെ താല്പര്യമൊന്നുമില്ലപ്പ അയ്ന്. അങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? ദൂരത്തേക്ക് പോണ ഇഷ് ത്തിൻ്റെ ആളാണോ?
ആഹ് എനിക്ക് ട്രിപ്പ് ഒക്കെ പോവാന് ഇഷ്ടൊള്ള ആളാ.
ഓഹ് അങ്ങനെ.
ഇങ്ങക്കോ ഇനി അവിടെ കൊറേ സ്ഥലണ്ടല്ലോ.
പോണെ വളരെ ഇഷ്ടമാണ്. ഒക്കേ. നിങ്ങൾ സ്കൂളിൽ നിന്ന് ടൂർ ഏഹ് വിദ്യാലയത്തിൽ നിന്ന് ടൂറൊക്കെ പോയ ആളാണോ എങ്ങനത്തെ ആളാണ്?
പോയതാണ്.
ഉം ഏഹ് നിങ്ങള് എത്ര വരെ പഠിച്ചത് പറഞ്ഞേ.
പ്ലസ് ടു പ്ലസ് ടു. നിങ്ങളോ?
ഉം
ഇങ്ങളോ?
ഞാന് പ്ലസ് ടു വരെ പഠിച്ചു പിന്നെ ഫാഷൻ ഡിസൈനിങ് നോക്കി പിന്നെ ടൈലറിങ് നോക്കി. മോൻ ടൈലറിങ്ങും വർക്ക് ചെയ്യുന്നു ഫാഷൻ ഡിസൈനിങും വർക്ക് ചെയ്ത് കൊട്
ഫാഷൻ ഡിസൈന് ഫാഷൻ ഡിസൈന് പഠിച്ച് കഴിഞ്ഞോ
കഴിഞ്ഞിട്ടില്ല ഓൺലൈൻ ആയിട്ട് വർക്ക്‌ ചെയ്യുണ്ട്
ഏ ഓഫ്‌ലൈൻ ആയി പോവല് ഇണ്ടാവില്ല
ഇല്ല ഇല്ല ഇല്ല ഇല്ല എക്സാമിനൊക്കെ ചെല ടൈമിന് പോവൽണ്ട് ഇവടെ ഇപ്പോ പെ രും വെയിലാണ് അവടെ എങ്ങനേണ് വെയ്ലാണ്
ആഹ് ബടിം
ഉം ഓ ഓ പ്പൊ എന്താ ചൂട് ല്ലേ
ആഹ്
ചൂട് ഇണ്ടോ അവടെ എങ്ങനേണ് മരങ്ങളൊക്കെ ഇള്ള സ്ഥലാണോ എങ്ങനേണ്
ചൂട്ണ്ട് മരങ്ങളും ഇതൊക്കെള്ള സ്ഥലന്ന്യാണ് മരങ്ങളും ഇന്തൊക്കെല്ല സ്ഥലാണ് പറയാ
ഏഹ്
മരങ്ങളും ഇതൊക്കെല്ല സ്ഥലാണ് തണുപ്പൊക്കെല്ല സ്ഥലാണ്
തണ്പ്പൊക്കെ ഇണ്ടാവും ല്ലേ
ആഹ് ആഹ് ഇണ്ട് ഇണ്ട്
ഇങ്ങള് എഹ് എങ്ങനേണ് ഇപ്പം വിചാര്ച്ച് കൊണ്ട്ക്ക്ണത് ബ്ര സ്സ ബസ്സ് പഠി പഠിപ്പൊക്കെ എങ്ങൻത്താളാണ് ജോലിക്കൊക്കെ പോയി കുടുംബം നോക്കാന് താല്പര്യള്ള വ്യക്തിയാണോ
ആഹ് അങ്ങനെ നോക്കണംന്നാണ് ഇന്റെ ആഗ്രഹം
ആഹ് ഓ വീട്ട് കെ മേരേജ് അങ്ങ് അഹ് മേരേജ് കഴിച്ച വീട്ട്ത്താളെ സമ്മതം എങ്ങനേണ് പഠിക്ക്ണോണ്ട് പഠിക്ക്ണോണ്ട് ഉപദേശം തെര്ണ ആൾക്കാരാണോ ഇപ്പോൾ ക്ലാസ്സിന് പോവണ്ടാന്ന് പറീണ ആൾക്കാരോ ഹസ്ബന്റിന്റെ ഭാഗത്ത് ഉമ്മ ഉപ്പ അവിട്ത്തെ എങ്ങനേണ്
ഓല്ക്കൊന്നും കൊഴപ്പൊന്നില്ല ഓല് പഠിക്ക്യാനാണ് പറയാറ് ഇങ്ങളെ അവ്ടെ പഠി ചാന് താല്പര്യള്ള ആൾക്കാരെന്നെ
ഓ ഇവടെ പഠിക്ക്ണേന് ബുദ്ധിമുട്ടൊന്നു ഇല്ല ഓ പഠിക്ക്ണേന് ഷാ അയ് ക്കൊക്കെ ചെയ്യും പക്ഷെ ഇവടെ അധികം ദൂരത്തേക്കൊന്നും വിടത്തില്ല അവടെ എങ്ങനേണ് ദൂരത്തേക്കൊക്കെ പോവോ എങ്ങനേണ്
അഹ് ദൂരല്ല അങ്ങനെ ഇവടെ എട്ത്ത്ല്ല സ്ഥൽത്ത്ക്കൊക്കെ
അങ്ങനെയൊക്കെ അയക്കുലേ ജോലിക്ക് പോവാന്
അവ്ടെ എങ്ങനെ കൊല്ലത്ത് എങ്ങനെ വീവ് മാരേജ് കൊറേ കഴ്ഞ്ഞ്ട്ടല്ലേ ആവല് ഏ
അല്ല ഇപ്പൊതന്നെണ്ട് അട്ത്ത മാസം ആറ്ന് തന്നെണ്ട്
അപ്പൊ എളച്ചിന്റെ ഒക്കെ ഇപ്പന്നേരെ കഴിഞ്ഞിട്ടുള്ളൂ മേരേജ്
ഏഹ്
എളച്ചിന്റെതൊക്കെ ഇപ്പന്നേ മൂത്തച്ചിന്റെ ഒക്കെ ഇപ്പന്നേരെ കഴിഞ്ഞിട്ടൊള്ളൂ
ആഹ് എളച്ചന്റെ ഇപ്പന്നാരെ കഴിഞ്ഞിട്ടൊള്ളു അപ്പൊ അവിട്ത്തെ ജനുവരി പതിനൊന്നിനായിരുന്നു
ഏ അഞ്ചാറ് മാസം ആയിട്ടൊള്ളൂല്ലേ
ആഹ് അഞ്ചാറ് മാസായിട്ടൊള്ളു
പിന്നെ എന്തൊക്കെ പിന്നെന്താ
ഏഹ് പിന്നെങ്ങനെ പോണ് ഇങ്ങളെന്താ ഭക്ഷണൊക്ക കഴിച്ചോ എന്താണ് കഴിക്ക് പെലച്ചക്ക് എന്താ അ അത്തായത്തിന്റെ സമയത്ത് എന്ത കഴിച്ചത്
അപ്പൊ വെറുഞ്ചോറ് മുരിങ്ങാത്താളിപ്പ് മീന് ഇണ്ടായിര്ന്നു
ഓഹ് ഏഹ് ഇല ഇലക്കറി കൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണൊ എങ്ങൻത്ത ആളാണ് ചി ചിക്കന് ബീഫ് ഇലക്കറി ഏറ്റവും ഇഷ്ടം എന്താണ് ഇയാക്ക്
ചിക്കൻ ചിക്കനാണ് ഏഹ് ഇലക്കറികളും ഇഷ്ടന്നേണ് ഇങ്ങക്കോ ഇലക്കറി ഇതൊക്കെ ഇഷ്ടപ്പെട്ണ വ്യക്തിയാ ആളാ
ഇൻക്ക് ചിക്കൻ ചാട്ടിൽ ഏറ്റവും ഇഷ്ടം ഇലക്കറിയാണ്
മുരിങ്ങ അതൊക്കെ നല്ല ഇഷ്
ഓഹ് അങ്ങൻത്തൊക്കെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്
ആഹ്
പിന്നെ എന്താ ചിക്കനോട് ഏറ്റവും കൂടുതല് ഇഷ്ടപ്പെടാൻ കാരണം
അതോ അങ്ങ ഒരു അതല്ലെ രസയ്റ്റം
എഹ് വർത്തതാണോ ഇഷ്ടം ഇതാക്കിതാണൊ ഇഷ്ടം വറുത്ത ഏഹ് ചിക്കനാണോ ഇഷ്ടം
പൊരിച്ചത് ഇങ്ങക്ക് എങ്ങനെ ബീഫ ചിക്കന അയില് രണ്ടിലും ഏതാ നല്ല
ക്കനാണ് ഇഷ്ടം ഇന്ന ശരിട്ടോ ഞാ പിന്നെ വിളിക്കണ്ട്
ഓക്കെ
ഇങ്ങളി